ഹലോ എന്ത് ചെയ്യാ എന്ത് ചെയ്യുന്നു
സ്തകം വായിക്കുന്നു
പഠിക്കാണോ
ആ ഞാനെ പഠിക്കുന്ന കുട്ടിയാണേ ആന്റി ഗിരിയാണി പാക് കൗണ്ടിഗ് ഗുസു ചെയ്യുന്നോ
ഉ
അപ്പം അതിന്റേതായ എക്സാമും കാര്യ ല്ല അടുത്ത മാസം
യാ രാവിലെ എന്താ കഴിച്ചത്
രാവിലാ ദോശ
ഓ
ഉം നിങ്ങൾ എന്ത്‌ ചെയ്യന്നെ
ഞാനും വീട്ടിലാ
വീട്ട് ലാ ഹൗസ് വൈഫാ
ആ അത് യാ
ആ
ഉ പി
പിന്നെ വീട്ടിലാരെല്ലാ ഒള്ളേ ആ കല്യാണങ്കയിഞ്ഞു
കയിഞ്ഞോ കുട്ടികള്
കുട്ടികളായിട്ടില്യ
സയിക ആണം ക ഇട്ട
നാല് കൊല്ലം
ആ
ആ അ നിങ്ങള കയിഞ്ഞല്ലേ
ആ കയിഞ്ഞതാ ഞാനിപ്പോ കേസു കൊടുത്ത് ത്തിട്ടുള്ളതാ
ഏ
ധിവാണ്
എന്ത്
ഒഴിവാക്കാവേണ്ടി കേസ് കൊടുത്തതാ
എന്തേ
അത് തല്ലുന്നു അതാണ്
ഏ മക്കള്ഉണ്ടാ
ഇല്ല ഇല്ല മക്കളില്ല
ഓ
പോയ ഒപ്പിട്ടിട്ട് തരുന്നില്ല വേണോ എന്നാ പറയുന്ന ആ വേ ആണോന്നാ പറയുന്നത്
ഓ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാ ക
രാത്രിയാണോവാ
ഞാൻ ക്ലാസ് ക്ലാസ് വൈകുന്നേരം അഞ്ചര വരെ ഉണ്ടാവും പിന്നെ വീട്ടിലെത്താാന് ആറാറര ആവും
ഉം
പിന്നെ ആയി കഴിഞ്ഞാല് കുളിച്ച്മാറ്റ കുട്ടി അങ്ങനെല്ലാം കുറച്ച് പണിയെല്ലാം ഉണ്ടാവും അത് അലയ് ചമ്
ഫുഡ്കഴിച്ചോ
ഫുഡ് കഴിച്ചിനില്ല കൊറച്ച് കഴിയും
ഉം
ഉം
പിന്നെ മയല്ല ഇണ്ടാടാ
ആഹ മഴുണ്ട് രാവിലെ വെയിലായിരുന്നു
നമ്മക്ക് ഇവിടെ കുറവാണല്ലോ മയാ
ആഹ
കാര്യമായിട്ടു മയില്ലേ ഇപ്പൊ രണ്ട്മൂന്ന് ദിവസ രണ്ടോന്നുസം നല്ലവെയിലാ.
അതെയോ.
അതെ.
ഉ ഉ പി ചങ്കാതിമാരൊക്കെ നല്ല അടിച്ചു പൊളിക്ക പെളികുലെ.
ആഹ് ഇപ്പല്ലാം ഇങ്ങനെയെല്ലാം കഴിയും. ഉം ഉ
ആ ഹാപ്പി ആയിട്ട് പോണിണ്ട്ല്ലെ? ബർത്താവ ബർത്ത അത്
ഭർത്താവ് ഗവൺമെന്റ് എംപ്ലോയ്യാ
ആ
ഉം അപ്പം പിന്നെ ഞാനും പി എസ് സി ഇങ്ങനെ നോക്ക്‌ണ് ന്ന്ണ്ട്
ഉം വെറുതെ വീട്ടിലിരിക്കുന്നത് ഇഷ്ടല്ല
വീട്ട്ലാരൊക്കെണ്ട്
വീട്ടില് ഉമ്മ ഇണ്ട് ഉപ്പ ഇണ്ട് അനിയന്ണ്ട് ഇത്താത്ത ഇണ്ട്
ഹേ
നിങ്ങളെ വീട്ട്ലോ
എന്റെ വീട്ട്ല് അനിയനും അനിയന്റെ വൈഫും ഏ ഇത് ഇക്കാവും ഇക്കാന്റെ വൈഫും
ഓ നിങ്ങള് ഹസ്ബന്റിന്റെ വീട്ട്ലാ
അല്ല അല്ല അല്ല
ഇപ്പം നിങ്ങളെ വീട്ട്ലാ
അതെയാ ഓ ആ
ഏ
കാസർകോഡ്
കാസർകൊഡാ ഞാൻ കണ്ണൂരാ
ആഹ
ആഹ
ഉം
പിന്നെ എന്തല്ല ഫുഡ എല്ലാം കഴിച്ചാ?
ആഹ കഴിച്ചു.
ഉം ആന്ന ഇത്ര വേഗം വഴക്കുവാ?
ആ കഴിക്കും.
ആകന്ന നല്ലേ വേങ്ങയിക്കന്ന്.
നല്ലതല്ലേ?
ആഹ നല്ലതന്ന്. ഞാൻ ആദ്യല്ലേ ഏരി അമ്മ ിക്കലുണ്ട് ഇപ്പൊ കുറച്ച് ലേറ്റ് ആയി
ഇല്ല
ഉം
തടി കൂടുന്നല്ലോ അല കഴച്ചല്
ഏ
നടി വെക്കുവല്ലോ
അതെ അതെ
അതാണ്
ഉം
ഉം സ്വന്തം വീട്ടില് പോയില്ലേ തന്ന വി
സ്വന്തം വീട്ടില ഞാനുള്ളേ നമ്മളെ കണ്ണൂർ സിസ്റ്റ അങ്ങനെ ല്ലേ ഭർത്താവിന്റെ വീട് അല്ലെ ഭർത്താവിന്റെ ഉമ്മ ഉപ്പാ ഒരു പെങ്ങള ഉള്ളേ പെങ്ങള് പെങ്ങളെ ഹസ്ബൻഡിന്റെ വീട്ടിലാ നിക്കല്
ആ
ഉം
ആ നമ്മള്ത് ഇപ്പോ ഇങ്ങനെ കണ്ണൂർ കഴിച്ചാല് ഈടല്ലേ വീട്ടില് ഭർത്താവ്
ല്ല നിക്ക
ആഹ പെണ്ണിന്റെ വീട്ടിലാ
ഉം
നല്ലത് താ കണ്ണൂറിന് കല്യാണം കഴിച്ചാ നല്ലതായിരിക്കും അല്ലെ
ആഹ
അല്ല ശരിയായും നോക്കുന്നുണ്ട്
നോക്ക് ഉം പിന്നെ
പിന്നെന്താ
ഒറങ്ങാ ലേറ്റാവാ
ആഹ ഉറക്ക തീരെ ഇല്ലല്ലോ ഉമ്മ മരണ പെട്ടിട്ട് എട്ട് മാസമായി ഉമ്മ മരി ഉറക്ക ഇല്ല തീരെ ഇല്ല ഉപ്പ മരിച്ചിട്ട് രണ്ട് വർഷായി
ആഹ
ആഹ്
അഞ്ച് ഏട്ടന്മാരും രണ്ടനിയനും ഒരു പിത്താവ്
ആഹ്
നല്ലതാ ഇച്ചമാറല്ലപ്പോ ഒരാ ഒരിച്ചാവും ഇക്കാന്റെ കൂടെ ഉണ്ട് അവരുടെ വൈഫും മക്കളും
ഇന്ഷാ അല്ലാഹ് എല്ലാം ശരിയാവും
എല്ലാം അല്ലാഹ് ശരിയാക്കും
ആഹ് ആഹ് ആഹ്
സങ്കടപ്പെട്ടിട്ട് കാര്യം ഇല്ലല്ലോ
അതെ നമ്മടെ വിധിയല്ലേ ഹലോ അവയിട്ടു മുന്നോട്ട് പോവാന്നല്ലാണ്ട് വേറൊന്നും ഇല്ല
ഉം അയ്നൊത്തിരി സ സമാധാനത്തിൽ ജീ ടെൻഷനായിട്ട് രോഗം വരുന്നതിനും നല്ലതല്ലേ
ആഹ്
എന്റെ ഉമ്മാക്ക് രോഗായിരുന്നു അതാണ് ബുദ്ധിമുട്ടായത്
ഏഹ്?
എന്റെ ഉമ്മാക്ക് രോഗായിരുന്നു ഷുഗറും പ്രഷറും എല്ലാം ഇണ്ടായിരുന്നു അതിന്റെ ഗുളിക കഴിച്ചിട്ട് കിഡ്നിക്ക് അടിയായതാ.
അന്നാ
ചെയ്തു ഇന്ന്ട്ട് രണ്ടു വർഷം ശരി ഇണ്ടായിര്ന്നു വീണ്ടും അതേ അസ് ക്ക് കാര്യല്ല
ഓഹ്
നല്ല മാസത്തിലാണ് ഉമ്മ മരണപ്പെട്ടത്.
അവരെ അവരെ സമയായിരിക്കും. അങ്ങനെ മരണപ്പെട്ട് അത് പറഞ്ഞിട്ടും ദുഃഖിച്ചിട്ട്
ക്ക് കിഡ്‌നി രണ്ടുല്ലാന്ന് മരണ പെട്ടിട്ടായിട്ടാണറിഞ്ഞത് വീട്ടിലെല്ലാം പ്പറിയായ്ര്ന്നു എനിക്കറീലാര്ന്നു എനിക്കറിയായ് ര്ന്നെ ഞാൻ എൻ്റെ കൊടുത്തയക്കും
ഉം
അറിയിച്ചില്ല.
ഊം
പറ്റി
ഉ
ഗിഫ്റ്റ് ചെയ്ത കൂടും വല്യലാണ്
ആ
കരയാൻ പറ്റൂ ഇല്ലാത്തവർക്കല്ലേ ഇല്ലാത്ത വിഷ്മം അറിയും ചിലവർക്ക് അത് അറിയില്ല ഓ എന്തസുഖാര് വന്നവർ അതെ കുറിച്ചിട്ട് മനസ്സിലാവൂ അറിയാൻ അറിയുകയുള്ളൂ. മറ്റുള്ളവർക്ക് പറയുന്ന കേട്ടിട്ട് നമുക്ക് മനസ്സിലാക്കണോന്നു വച്ചില്ല.
അതെ.
ശരി.
ആ! ഓക്കെ!